ഹലോ?
ആഹ് കേക്കുന്നുണ്ടോ?
സുഖായിട്ടരിക്കുന്നോ?
ഓ സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെണ്ടോ?
ഉം നല്ല മഴയായിരുന്നു ഇപ്പം മഴ പെയ്ത അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ.
ആഹ് മഴ വരുമ്പോ കാ ഇരു കറണ്ട് പോണ പ്രശ്നുണ്ടോ?
ഇല്ല ഇല്ല നമ്മക്ക് അങ്ങനൊരു പ്രശ്നേ ഇല്ല.
ഞക്ക് ഇവ്ടെ മഴ പെയ്താ കരണ്ടങ്ങ് പോവും മഴേനെ പറഞ്ഞിട്ട് കാര്യ ഇല്ല മഴ മാരി മഴയ വരാ
ഓഹ് ആഹ് അതു ആണ്
വട നല്ല തീവ്രതള്ള മഴയാണെങ്കില് കറണ്ട് പോവും ആദ്യക്കെ കറൺ പോയാല് രണ്ടു ദിവസം കഴിയുവരാൻ.
അല്ല നമുക്കു എ ഭയങ്കര ഇപ്പോഴത്തെ ഈ മഴെല് പോന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഈ മഴയൊക്കെ വരുമ്പോഴേ എവിടെടേലൊക്കെ മരം ഒടിഞ്ഞു വീഴേ അങ്ങനെയൊക്കെ പോയ പിന്നെ ആഹ് അങ്ങനൊക്കെ പോയ ഒന്നു രണ്ട്വസൊ കഴിഞ്ഞൊക്കെ വരു.
എവിടെയൊക്കെ ഫുള്ളൊരു കാട്ട് ഒരു ഫുള്ള് കാടും വയലു ഒക്കെ കൂടെള്ള ഒരു സ്ഥലാ.
ആഹ ഹഹ ആഹ്.
ആഹ് പിന്നെ കരണ്ട്പോവാൻ നല്ല പണിയ പിന്നെ വല്യ വല്യ. ചില്ലകളൊക്കെ കെ സി ബിക്കാര് വന്ന് വെട്ടുട്ടോ ന്നാലു എന്തെങ്കിലൊക്കെ കാറ്റിലൊക്കെ മരം വീഴും. പോസ്റ്റ് പൊട്ടി വീഴെ അങ്ങനെയൊക്കെഓരോ പ്രശ്നണ്ടാവല്.
മഴ വന്നാ പിന്നെ അങ്ങനത്തുള്ള പോസ്റ്റ് പെട്ടിയൊക്കെ വീണ് എത്രയോ കൊ ച്ച്ങ്ങളും മദ്യപരും ഒക്കെ മരിച്ചിട്ടുണ്ട്
അങ്ങനെ തേണ്ട അന്നപ്പോ തന്നെ എല്ലാരെയും അറിയിക്കും പിന്നെ അതുകൊണ്ട് ആ വഴിക്ക് പോകൂല കേസ് ബി ക്കാർ വരുന്നവരെ കാത്തു നിക്കൂ പിന്നെ ഇവിടെ ആഹ് രണ്ട് ലൈനാ ഒരു അപ്പുറത്തെ വീട്ട ലൊരു ലൈന ആണ് ഇവിടെ വേറൊരു ലൈന ആന്ന് അപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ അവിടേക്ക് പോവും അവിടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരൂ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നല്ല ഉം ആഹ് പിന്നെ വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല കെണറ്ള്ളതുകൊണ്ട് സുഖാണ് ആ പൊരാനായ ലോക്കത്തിന് പിന്നെ
റ്റിനോന്നും വലിയ ആഴള്ളതല്ലല്ലേ
ആ കൊ ഇവിടെ കൊറച്ച് ആഴണ്ട് എന്റെ വീട്ടില് ചെറിയ കുട്ടിക്കിണറാ വേഗം വെള്ളം കണ്ട്‌
ഓ
അതും അതുപോലെ തന്നെ വയൽ പ്രദേശാണ് അത് വെയില ആവുന്ന സമയത്ത് കാ ഒരു വെള്ളത്തിത്തിരി ഒരു കളർ വ്യത്യാസം ഇണ്ടാവും വേറെ കൊഴപ്പൊന്നുമില്ല
കുടിക്കാനൊന്നും കൊള്ളത്തില്ലേ അന്നരോ
കുടിക്കാൻ കൊള്ളൂ എ എന്തെങ്കിലും ഒരു സാദാ നല്ല വെള്ളംല്ല കുറച്ചൊരു ചെളി ഇണ്ടാവല്ലോ ആഹ് അന്നപ്പോ നേരത്തെ കോരി വെക്കു ആഹ് നേര ത്തെ വെള്ളം കോരി വയ്ക്കും എന്നിട്ട് ഊറിട്ടേ എടുക്കുള്ളൂ അങ്ങനെ ചെയ്യും
പ്രദേശ ആന്ന്
ആഹ ആഹ ചെളിയൊക്കെ ഉള്ള ഒരു സ്ഥല
ആഹ്
പിന്നെ ഇവിടെ പിന്നെ അങ്ങനെയല്ല ഇവിടെ നല്ല വെള്ളമാണ് ഇവിടെ എത്ര വ കിട്ടിയാലും ഒരു പ്രശ്നവല്ല ങ്ങനെ വര വറ്റി പോവലില്ല കറ്റിത്തെ വെള്ളം നാലഞ്ച് വീട്ടുകാര എടുക്കണ്ട് ഇവട്ന്ന്
ഓ ന്നിട്ട് നിങ്ങക്ക് ഈ ചൂട് സമയത്തും വലിയ ചൂട് ഇ ഭയങ്കര ഹ് അത് സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നും കാണത്തില്ലല്ലേ
ഇല്ല ഇല്ല ഒരുപാടൊന്നുംല്ല ന്നാലും ഈരിതായിട്ട് ഭയങ്കര ചൂടായിരുന്നുന്ന് തോന്നുന്നു ഇങ്ങനെ ആഹ ഇങ്ങനെരു ചൂട്ണ്ടായിട്ടില്ല ഇതുവരെ
ആഹ് ആഹ പക്ഷം ക്ലൈമറ്റ് മൊത്തത്തിൽ മാറിയില്ലേ ഉ മഴയും നേരത്തൊണ്
അപ്പൊ ഒരു ഒരു കാലാവസ്ഥ റെഡിയല്ലല്ലോ തോന്നിയ മാതിരിയല്ലേ അപ്പൊ
ആഹ് സത്യ പണ്ടൊക്കെ കറക്റ്റ് ആ സമയത്തല്ലേ വരത്തുള്ള മഴയൊക്കെ ഇപ്പം പ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാത്ത മഴയും ചൂട് എല്ലാ പ്ര പ്രദിശകളും മാറില്ലേ പിന്നെ വേറെന്തോ ഉണ്ടല്ലാതെ വിശേഷങ്ങളോ ഡാൻസ് ഡാൻസ് ഹെ കുഞ്ഞുങ്ങളെയൊക്കെ ഡാൻസ് പടുപ്പിക്കുന്നോട് താല്പര്യംണ്ടോ
ഓ ഡാൻസ് പടുപ്പിക്ക ഇഷ്ടാണ് പാട്ട് റ്റന് കളരിക്ക് വിടാൻ ഇഷ്ടാണ് ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ ഒക്കത്തിനും നല്ല പൈസ പഠിപ്പികാന് അതുകൊണ്ട് ഏതെങ്കിലും ഒന്നൊക്കെയോ നടക്കുള്ളൂ
ഓ ഓ ഓ അല്ല യൂടൂബ ഡാൻസ ഒക്കെ യ ട്യൂബ് നോക്കിയൊക്കെ പഠിപ്പിക്കണം
ഓ അതൊക്കെ നോക്കലുണ്ട് പട്ടൊക്കെ പാടും യൂട്യൂബില് നോക്കിയിട്ട്
ആഹ ആഹ ആഹ പ ഡാൻസ് ഒക്കെ യൂട്യൂബില നോക്കി സ്റ്റെപ്പക്കെ പഠിപ്പിക്ക പഠിക്കു ന്ന് പറയുന്നതേക്കാ
ആഹ ഓള് ഡാൻസ് നോക്കിക്കു സ്റ്റെപ്പൊക്കെ നോക്കി കളിക്കാനൊക്കെ നോക്കി നോക്കൂ ഓക്ക് പറ്റണ മാതിരി ഒളൊന്ന് ചെയ്തു നോക്കൂ
ഇന്ട്രെസ്റ് ള്ള ആളാണ്
ഞാ ഓഹ് ഇൻറ്രസ്റ്റ് എല്ലത്തിനും ഇൻറ്രസ്റ്റ് ഇണ്ട് അംഗൺവാടിത്തെ ഡാൻസ് ആയാലും നല്ലോണം കളിക്കും.
ആണ്ല്ലേ.
ഓഹ് പിന്നെ ആൾക്കാരെ മുന്ന്ന്ന് പറഞ്ഞ ഒര് കൊറവാ അതള്ളൂ. പെട്ടെന്ന് ചെയ്യാനൊന്നും പറഞ്ഞാ ചെയ്യൂല. എല്ലാ കൂട്ടുകാരും കൂടെ ഇണ്ടാവുമ്പോ വല്യ കൊഴപ്പല്ല.
ആഹ് അത് ച്ച കാണും. ഇത് ഏത് വരുമ്പോ അങ്ങ് മാറും
ആഹ് അതുകൊണ്ടേരിക്കും ന്നാലും കൊറവാണ് പെൺകുട്ടികളാകുമ്പോ ത്തിരി കൊറവ് കൂടുല്ലോ
ആഹ് ആഹ് ആഹാ അത് ശരിയാണ് അല്ല അതൊന്നും അങ്ങനെയൊന്നുല്ല പ്പം പെൺകുട്ട്യാളും അങ്ങനെന്നും ചട്ടമ്പിത്തരത്തിനായാലും കുരുത്തക്കേടിനായാലും അവര മുമ്പിനിക്കുന്നത്
ന്റെ മോനെ അപേക്ഷിച്ച് മോള് പാവാട്ടോ മോനെ വികൃതിർഞ്ഞാൽ സഹിക്കാൻ പറ്റൂല
ആഹ് ആഹാ
ആ പിടിച്ചാ കിട്ടില്ല രണ്ടും ഏത് നേരും അടിയാ പറയാണെങ്കി ഓന ഒന്നരേ ട്ടൊള്ളു പക്ഷെ കളി ഒരു രണ്ട് മൂന്ന് വയസ്സിന്റെതാ
ആഹ് ആഹ് ഓടി നടക്കുംല്ലേ
ആഹ് ഓടി ഏതു നേരവും ഓടി നടക്കാ കുമ്പിടീന്നൊക്കെ പറയില്ലേ ഇവിടെ കണ്ട അവിടെ കാണോ അവിടെ കണ്ട വിടെ കാണോന്നർഞ്ഞായ്ര്യാ
ഓ അപ്പൊ ശ്രദ്ധിക്കണം നല്ലതുപോലെല്ലേ എപ്പഴും
കണ്ണല്ല എത്ര കണ്ണുണ്ണ്ടാേക്കെ ഓന്റെ മേൽ വെക്കണം
ആഹ് അത പ്രായത്തി വല്യ എന്തേലുമൊക്കെ എടുത്ത് വിഴിങ്ങുകയും വയലൊക്കെ ഇടിയും അങ്ങനെയൊക്കെ ചെയ്യും
ആഹാ ക്ഷെ പാവാണ് നമ്മ അമ്മേനെ വിട്ട് പറ്റൂല അമ്മ ഏത് നേരവും അമ്മ വേണം
ആഹാ അത് കുഞ്ഞല്ലേ അതിനിപ്പ ആഹാ ആഹാ ആഹ് പ്രത്യേകിച്ച് ആങ്കുച്ചുകൂടെല്ലെ
ആഹാ ഏത് നേരം എങ്ക ങ്ങനെ മോള് അങ്ങനെ ഇല്ലയ്രുന്നു പക്ഷെ മോന് ഏത് നേരം വേണം
ആഹ് അതെ എളയെ കൊച്ചായാേണ്ട് എളയെ കൊച്യടായോണ്ട് കൊറച്ചുടെ ഓമനിക്കും അതൊണ്ട് ആഹ്
ഉം പിന്നെ അവിടെ എങ്ങനെയാ മക്കളൊക്കെ
മക്കളൊക്കെ വലുതായി
ആഹ് വല്യ മക്കളായി അവർക്ക് അവരുടതായ പാട്
ആഹ് അത് കുഴപ്പ്യല്ല എന്റെ പ്പളൊന്നല്ല കുഞ്ഞുിനാളിൽ ഭയങ്കര വഴകൂട്ടായ്ര്ന്നു രണ്ട് കൂടെ അടി കൂടായ്രുന്നു ഇപ്പഴും ഉം ടി അടിക്കും കൊറവൊന്നുല്ല
ട്ട് പോയാ ഞാനും ഏട്ടനും ആയിട്ട് ഇടയ്ക്കിടക്ക് അടിണ്ടാക്കും നല്ല അങ്ങട്ട് ഇങ്ങട്ട് അടി കൂടിയിട്ട് അമ്മ പിടിച്ചെക്കാൻ വരൊക്കെ ചെയ്യും പ്പോഴും അപ്പൊ അമ്മ ചോയ്ക്കും ഞാൻ ചത്തു പോയാലും ഇങ്ങൾ ഇങ്ങനെ അടിണ്ടാക്കോന്ന് ചോയ്ക്കും രസാണ് ആഹ് അതന്നെ അമ്മ ള്ളപ്പോ ആണ് ല്ല നമ്മൊക്കൊരിത് കിട്ടൊള്ളൂ ഇല്ല്യഏട്ടൻ കല്യാണം കഴിഞ്ഞില്ല ഏട്ടൻപ്പഴും പഠിച്ചോണ്ട് ര്ക്ക്യ
ആഹാ
ഞാൻ പിന്നെ വേഗം കല്യാണം കഴിച്ചു ലവ് മാരേജ് ആയതൊണ്ട് ണ്ട് വേഗം കല്യാണം കഴിഞ്ഞു
ഓഹ് അങ്ങനെയാണല്ലേ അടുത്തടുത്താണോ വീട് വീടും അടുത്തടുത്താണോ
രു ബൈക്കിലാണെ ഒരു അരമണിക്കൂർ ക്കൂറ് ബസ്സിലാവുമ്പോ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വേണം
ആഹാ അത്രയും ദൂരംണ്ട്
ഇത്ര ദൂരംണ്ട്
ഉം ഉം ചേട്ടൻ പ ഡിഗ്രിക്ക് പടിക്കുന്നോ
ആഹാ എന്റെ ഏട്ടനോ ഇല്ല അവനെ ഡോക്ടർവാൻ പഠിക്ക കിട്ടീട്ടില്ല രണ്ട് പേപ്പർ കൂടി കിട്ടാണ്ട് അത എഴുതിക്കൊണ്ടിരിക്കുകയാണ്ഇപ്പോൾ
ഓ ഫൈനല് കഴിഞ്ഞല്ലേ
ഓഹ് ഫൈനലി കയ്ഞ്ഞു ഇപ്പൊ പി ജി ചെയ്യണംന്ന് പറയുന്നുണ്ട്
ആഹ്
അങ്ങനെ പോകുന്നുണ്ട്
ആഹ് വെളിയിലാണോ അതോ കേരളത്തിൽ തന്നെയാണോ
കേരളത്തി ത്തന്നെ ഒഹ് എന്താ മാംഗ്ലൂര് കാരാവലിയിലാ പഠിക്കുന്നത്
ഓഹ് ഓഹ് ഓഹ്
അവിടുത്തെ ഭാഷയൊക്കെ ആയിട്ട് പരിചയായി അവിടെ നിന്ന് പഠിക്കലൊക്കെ ആയിരുന്നു
കന്നഡയില്ലേ അവിടുത്തെ ഭാഷ ഉം ബാംഗ്ലൂർന്ന് പറഞ്ഞാൽ തന്നെ കർണാടകയുടെ ഏരിയല്ല ആഹ് നമ്മുടെ അല്ലല്ലേ അല്ലല്ല നിങ്ങൾക്ക് ആ ഭാഷ ഭക്ഷങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ബോർഡർ ആയതുകൊണ്ട്
ആ അവന് അറിയാം ഞങ്ങള് പോവല്ലല്ലോ അവന വെ ലീവ് വരുമ്പോ വരും എന്തേ ആവശ്യം ഉണ്ട എന്ന് പോയി പോ പോരും അത്ര തന്നെ
ഓഹ് ഓഹ് ഓഹ് കൾച്ചറൊക്കെ ഏകദേശം അവിടത്തെ ഇവിടു അ ഏകദേശം ഒരുപോലൊക്കെ വരത്തില്ലേ ആഹ് ആണല്ലെ
പിന്നെ അവിടെ സാധനങ്ങളൊക്കെ വെല കൊറവില് കിട്ടുംന്ന് പ അറയും സ്ട്രീറ്റുകളൊക്കെ ഉണ്ടാലോ അപ്പൊ അവിടുന്ന് നല്ല വിലക്കുറവില് സാധനങ്ങളൊക്കെ കിട്ടും പോകുമ്പോ ഓരോന്ന് ഓരോ ആ ഡ്രസ്സയാലും ചായപ്പൊടി കാപ്പിപ്പൊടി അങ്ങനെ കുറെ സാധനങ്ങളൾണ്ട് വിലക്കുറവില് അപ്പൊ നമ്മുക്ക് പോയിട്ട് ഓന ഇടക്ക് പോയിട്ട് ഓരോന്ന് വാങ്ങിക്കൊണ്ട് തരും
ആഹ് പോയിട്ട് വരുമ്പോ അവിടെ എത്ര ആഹ് കർണാടകയല്ലേ അതുകൊണ്ടായിരിക്കും ഇത്രം വിലക്കുറവല്ലേ
ആഹ് അതെ അതെ നമ്മള് ചിലവരുണ്ടല്ലോ പേശി പേശി വാങ്ങുന്നവരുണ്ട് ഉണ്ടല്ലോ അപ്പൊ ഒരു കുറച്ച് കൊറച്ച് തരും ആദ്യം ഒരു വലിയ റേറ്റ് പറയുമ്പോൾ അത് പറഞ്ഞ് പറഞ്ഞ് ചെറുതാക്കി എടുക്കണം
ആഹ് അത് കേരളത്തിനോട്ട് പുറത്തു പോയ എല്ലാടും അങ്ങനെ തന്നെ വില പേശിതന്നെ വേടിക്കുന്നത് നമുക്കൊക്കെ അത് നമ്മുടെ നാട്ട കട്ടിപ്പുന്നുണ്ട് അക്കത്തിണ്ട് ആഹ് അല്ല നമ്മക്കങ്ങനെ ചോദിക്കാൻ ഒരു മടിയല്ലേ
ഞാൻ അതാണ് ചോയ്ക്കാൻ തന്നെ ഒരു മടിയാ
ആഹ് കേരളത്തിലോട്ട് പുറത്ത് പോയ എല്ലാംട എവിടെ ചെന്നാലും വില പേശി അവർ ഇരട്ടി വില ചോദിക്കും ചോയിച്ചിട്ട് ആഹ് അത് വില വേശി വിലവേശി തന്നെ മേടിക്കുന്നത്
ആഹ് ഞാനും ടൂറൊക്കെ പോകുമ്പോ അങ്ങനെ കാലുണ്ട് കടയിൽന്നൊക്കെ ങ്ങന ഇടക്ക് വാങ്ങും മുമ്പ് ഭാഷ എന്നാലും എങ്ങനെങ്കിലൊക്കെ ഒപ്പിച് നമ്മൾ മലയാളികളാണല്ലോ ഒപ്പിച്ച് പറഞ്ഞു വാങ്ങോ ഇംഗ്ലീഷും തമിയും എഴ ക്ക കൂടി കൂട്ടിച്ചേർത്തായിട്ട് പറയും
അത് അവർക്കും മനസ്സിലാവും
അത് മനസ്സിലാവും ഒര് ഒരിക്ക് കൊറെേ കാലമായിട്ട് കാണണാണല്ലോ എല്ലാരും
ആഹ് അവരൊക്കെ എല്ലാ ഭാഷക്കാരും സ്റ്റേറ്റുകാരും ഒക്കെ വരുന്നല്ലേ
ആഹ് ഇതിപ്പോ നമ്മളെ കോഴിക്കോട് എവിടെ സ്ഥലത്ത്ന്നെയ ആണെങ്കില് അറിയാത്തല്ല സ്ലാങ്ങിന് വ്യത്യാസം ഉണ്ടാവല്ലോ. അതും ചിലപ്പോ നമുക്ക് മനസ്സിലാവൂലല്ലോ തൃശ്ശൂർ ക്കാരെ സഭാശരണം അവര് ഭയങ്കര സ്പീഡിലുള്ളതാണല്ലോ?.
സ്പീഡ് പാറ
ആഹ്. ആദ്യ ആദ്യൊന്നും മൻസ്സിലാവൂല പിന്നെ പിന്നെ അത് പഠിച്ചെടുത്തോ?. ഞങ്ങളാ ആ വീടിന്റെ അട്ത്തൊരു വാടകക്കാരുണ്ടായിരുന്നു അപ്പൊ അത് ഭാഷ മൻ സ്സിലാവില്ല്യായിരുന്നുആദ്യൊന്നും. ക്കി ഭയങ്കര ഒറ്റ സ്പീട്ലങ്ങ് പറയും മ്മക്ക് അഹ്ങ്ങനെ ആലോച്ചെട്ക്കണം എന്താപ്പൊ പർഞ്ഞേന്ന്.
ആഹ് ആഹ് ആഹ് കറക്റ്റാണ്. ആഹ് ന്നാ ആഹ് ശെരിയെടാ. ന്നാ പിന്നെ വിളിക്കാ